ആഹ് മഴ ഇണ്ടവിടെ?
ഉം മഴ ഇപ്പ ഇല്ല. ഇപ്പം മഴക്കോളുണ്ട്.
അതെയോ
ഉം. അവിടെയൊ
ഇവിടെ ഇങ്ങനെ ഇരുണ്ട് നി ക്ക്ണു. മഴ ഇപ്പഴാ കരണ്ട് വന്നത്. അതെയോ ആ കറന്റും ഗ്യാസ് ഒന്നും ഇല്ലെങ്കി എന്നാ ഒരു പാടാ ല്ലേ.
ഇവിടെ ഗ്യാസ് ഇല്ലെങ്കിൽ നല്ല പാടാ കറന്റ്‌ ഇല്ലെങ്കിൽ ഇപ്പം ഫോണിലും ചാർജും കേറത്തുവില്ല.
അതെ അതെ. ഫോണും ഫോണും ഇല്ലെങ്കി ആകെപ്പാടെ മൂടാ. മൂടില്ല നമ്മുക്ക് ഇനി. മക്കള് മക്കളൊക്കെ സ്കൂളിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫോണും കൂടെ ഇല്ലെങ്കി പ്രാന്ത് പിടിച്ച പോലെയാവും.
ആണേ ഇവിടെ ഇൻസ്റ്റഗ്രാമിലാ മിക്ക ആൾക്കാരും.
അതെയോ
ഉം
ആഹ്
റോള് ചെയ്ത് റോള് ചെയ്ത് എന്താലും ചാർജ് ഇല്ലാ
ചാർജും കൂടെ ഇല്ലെങ്കി എന്തോ മതി ഇൻസ്റ്റഗ്രാമൊക്കെ ഇത് അതൊക്കെ യൂത്തിന്റെ അല്ലേ ഇൻസ്റ്റാഗ്രാം എൽ ഇല്ല
ആഹ് അതിനകത്ത് ചുമ്മാ അതിനകത്ത് കേറി സമയേ പോത്തില്ല അവടെ ഇതി കേറി അടച്ചുപൂട്ടി ഇരുന്ന് കഴിഞ്ഞാ പിന്നെ എന്താ വൈകുന്നേരം ആയിരിക്കുമ്പം കതവ് തൊറന്ന് നോ വേണ്ടട
ആഹ് അതിന് അല്ല എന്തോ ഒരു സമയവാ നമ്മളീ ഫോണിനകത്ത് തോണ്ടി തോണ്ടി പോണേ അല്ലേ
ആഹ്
ഇതൊക്കെ കണ്ടോണ്ട് ഇരുന്നാ പിന്നെ ഏറ്റു വരാൻ തോന്നുവേ ഇല്ല.
ഉം
നമ്മള് ഇങ്ങനെ തോണ്ടി ഇതൂടെ കണ്ടട്ട് ഇതൂടെ കണ്ടട്ടെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങനെ തോണ്ടി തോണ്ടി കേറി പോവും ആഹ് അതും ഫേസ്ബുക്ക് സീരിയലെല്ലാം ഇപ്പം ഫേസ്ബുക്കിൽ കൂടെയാ കാണുന്നത്
ആഹ് എ എല്ലാം അവര് കട്ട് ചെയ്ത് കട്ട്‌ ചെയ്ത് അതിനകത്തങ്ങോട്ട് അങ്ങ് ഇടും അയിന്റെ പിന്നെ ബാലൻസ് കാണാം.
നമുക്കപ്പം ഫുള്ളും കാണാൻ തോന്നില്ല കൊറച്ചു കണ്ടപ്പോഴേക്കും ബാക്കി കാര്യം മനസ്സിലാകും അന്നേരം പിന്നെ ആ ഒരു ഇത് അടുത്ത സീരിയല് അടുത്ത സീരിയല് അങ്ങനെ
ഇവിടൊക്കെ ഫോണിനകത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുന്ന ആൾക്കാരാ വീട്ടില് അമ്മയ്
അതെയോ എന്റെ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ രാവിലെ ഞാനൊന്ന് നോക്കും നോക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ മകള് ഏറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് ഫുഡ് കഴിക്കാനായി ട്ട് അവള് ചോദിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്
ആഹ്
പിന്നെ അവക്കടെ ഫുഡ് കഴി കഴിയുമ്പളത്തെ പിന്നെ നമ്മളൊന്ന് ഇച്ചേരം നോക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേന് പിന്നെ ഇതിനിടയ്ക്ക് ഓരോ പണികളുണ്ടല്ലോ പണയക്കെ ചെയ്ത് അങ്ങനെ നടന്നോങ്ങനെ വാട്സആപ്പ് അത് ഇതൊക്കെ നോക്കിയ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചക്കും പിന്നെ വൈകിട്ട് വന്ന മാം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവന് വേണം ഒരു നേര വിശ്രമ ഇല്ല ഇവക്ക് പിന്നെ ആഹ മോക്ക് പിന്നെ ഫുഡ് കഴിക്കാ നേരത്ത് പോണം പിന്നെ എല്ലാവരും ഇങ്ങനും വീട്ടിൽ കൂടെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൊച്ചു തന്നെ ഇരിക്കുമ്പോഴത്തേക്കും അവൾക്ക് ബോറടി ആകും അപ്പൊ എനിക്ക് ചേര ഫോൺ തരുമോ ഫോൺ തരുമ ഇപ്പം ചെറുതിൻ്റെ കറച്ചിലാണല്ലോ നമ്മൾ കൂടുതല നോക്കള്ളൂ.
ആഹാ ഹാ
വലുതിന്റെത് നോ അങ്ങനെ നോക്കൂലല്ലോ അപ്പോഴത്തേക്ക് ഞാൻ പറയും ഒരു ഇച്ചേരാ കൊച്ചിന് കൊടുക്ക് സ്വസ്ഥമായിട്ടിരിക്കട്ടെ അങ്ങനെ പക്ഷെ നമ്മളങ്ങനെ ചെയ്യണ തന്നെ ദോഷമാണല്ലോ
ആഹ് അത് സെരിയാ
ആഹ് മക്കളെ തന്നെ ചള്ളാക്കി കളേന ആ ഒരു രീതിയാണല്ലേ എന്നാലും നമുക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടിട്ട് എന്നാല് കൊ എടക്കൊക്കെന്ന് കളിപ്പാട്ടംമെടുതു കൊടുക്കൂട്ടോ
ആണല്ലേ
ആഹ് അപ്പൊ എന്റടുത്ത് വഴക്കുണ്ടോ കൂ വഴക്കൊണ്ടോന്നോച്ചാ കു ഇങ്ങനെ പൊറകെ നടക്കണം
ആഹ്
ഇപ്പോ ഇച്ചേരം കളിക്കാൻ പറഞ്ഞാലും ടി വി കണ്ടോണ്ടിരിക്കാൻ പറഞ്ഞാലും അങ്ങനെന്നും ഇരിക്കൂല്ല
സുമ്മാ ഇങ്ങനെ നടക്കാ പൊറകെ
ആ പൊറകെ പൊറകെ ഇങ്ങനെ നടക്കും എന്നട്ട് അമ്മേം കുഞ്ഞും കളിയായി പിന്നെ ന നമ്മളെയാണിട്ടോണ്ട് കളിപ്പിക്കണത്
ആഹ്
കളിക്കലായി അങ്ങനെ അ അത് ഇതും പറഞ്ഞോണ്ട് അവരമ്മയാകും
ആഹ് നമ്മള് മക്കള് ആയിരിക്കും.
ക്കളാവണം അതൊക്കെയാ അവസ്ഥ പണ്ടൊക് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാ നേരത്തെ കൂട്ടുകാരികള് കൂടി നമ്മള് അങ്ങനെ അങ്ങനെ കളിക്കുവായിരുന്നല്ലോ മാഡം കെട്ടി ചെരട്ടയില് അങ്ങനെയൊക്കെ വെച്ച്
ഹോട്ടലും കെട്ടിയിട്ട്
ആഹ് അതെ അതെ അതെ ഉം അന്നേരൊക്കെന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങടെ അവിടെക്കെ ഈ മ മലം പ്രദേശം ആയോണ്ട് ചെറുപ്പത്തിലെയും നിർന്നാവ് എന്നും പറഞ്ഞ സാനം കേട്ടിട്ടുണ്ടോ നിർന്നാവ്
ഇല്ല കേട്ടിട്ടില്ല
ഒരു കുഞ്ഞ് ഒരു സാധനാതെ വെള്ളത്തിലുള്ള ഒരു സാധനാ ഈ കുഞ്ഞി മുടി പോ ആ മുടി പോലെ ഇരിക്കുള്ളൂ ചെറുതാട്ടോ സാധനം
ആ
ആ സാധനം ഇങ്ങനെ മൂക്കിലൊക്കെ കേറും
ആ
ആ അന്നേരം ഇന്ന് ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന മഴക്കാലമായത് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഓർമ്മ വന്ന് ഇവിടെ പറയോ ചെയ്ത് അത്- അന്നിട്ട് എ ഞാൻ- ആഞാൻ തീരെ കുഞ്ഞു ഒരു- രണ്ടു വയസൊക്കെ ഉണ്ടെനിക്ക് എന്നിട്ട് ഈ വെള്ളത്തി അത്തിങ്ങനൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും ഓലിയൊക്കെ ഉണ്ട് ഞങ്ങടെ അവിടെ ഈ ഓലിനാണ് കൂടുതൽ ഈ സാധനം ഉള്ളത്
ആഹ്
ആഹ് എന്നിട്ടിങ്ങനെ കൈയിട്ട് കയ്യെ കേറിയാലൊന്നും നമ്മളറിയൂല്ല നീരി വിരയൊക്കെ പോലെ കുഞ്ഞ് ഒരു സാധന ഇതിന് ഇങ്ങനെ മൂക്കേലൊക്കെ തോണ്ടുമ്പോൾ അറിയാണ്ട് മൂക്കിലേക്ക് കേറിപ്പോവും എന്നിട്ട് അത് മൂ ക്കിലിരുന്ന് ഇങ്ങനെ ചോര കുടിക്കും ചോര അ ആ മൂക്കിനകത്ത് ഇങ്ങനെ ഇരിക്കുവത് ആഹ് ചോര കുടിച്ച് പിന്നെ അതിനാത്താ മൂ മൂക്കിനകത്ത് അത് വളരുന്നത് നമ്മുടെ മൂക്കില് ആഹ് അന്നട്ട് ആ നമ്മുടെ മൂക്കിനകത്ത് ഇരിക്കും അത് ആഹ് ന്ന് ഇങ്ങനെ അകത്തേക്ക് കേറിപ്പോം അപ്പ നമ്മള് കാണൂല
ആണോ
ആഹ് മേളിലേക്ക് കേറി പോവും കേറി ഇങ്ങനെ മോളിലിങ്ങനെ ഒട്ടി ഇരിക്കുവുള്ളു അപ്പം ആഹ് നമ്മുക്ക് മനസ്സിലാവൂല്ല ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ ഇ ഇതിന് ദാഹി ഇങ്ങനെ ചോര കുടിച്ച് ചോര കുടിച്ച് മുഴുത്തതാകും
ആഹ്
ഈ തോട്ട ക്ലൂ ഒക്കെ അറിയുവോ
ആഹ് അത്
ആഹ് അതിനേക്കാലൊക്കെ മുഴ്ത്തതാകും
ആഹ്
അന്നേരം ഇവ്ടെ ഏ ഞാൻ അതിനേക്കാലൊക്കെ തോട്ടപുഴൂനേക്കാലൊക്കെ മുഴ്ത്തതാകുവേ
ആഹ്
അന്നേരം ഇത് ഈ ദാഹിക്ക്മ്പം പൊറത്തേ ക്കെറങ്ങി വരും ഈ വെയ്ലക്കെ വെയ്ലെ നമ്മള് വെയ്ലക്കെ വെയ്ലത്തോടെയെക്കെ നടക്ക്മ്പഴ്ത്തേക്ക് ഈ സാനത്തിന് ദാഹിക്ക്മ്പ ഇങ്ങനെ മൂക്കിന്നിങ്ങനെ നീണ്ട് വരും
ഇന്നീത് ഇങ്ങനെ എട്ക്ക അവ് അവ് അ അപ്പൊന്നേരം അതിനറ്റ് കളയുവോ
ഇല്ല ഇല്ല അതിനെ എട്ത്താ നമ്മളെട്ക്കാം പോവുമ്പതകത്തേക്ക് വലിഞ്ഞ് പോവും
ആഹ്
ആഹ് അങ്ങനെ ഒര്താ ന്നട്ട് അപ്പൊ പിന്നെ അമ്മള് കാണൂല എന്നിട്ടാണെങ്കില് ഇങ്ങ്നെ എന്റെ മൂക്കില് ഈ സാധനം കേറി കേറികയ്ഞ്ഞപ്പോ എടക്കെടെക്ക് മൂക്കിൽന്ന് ബ്ല ഡ് വരും
ആഹ്
അന്ന്ട്ടാണെങ്കില് ഇങ്ങനെ മൂക്കിന്ന് ബ്ലഡ് വര്മ്പത്തേക്കന്ന്ട്ട് പിന്നെ എനിക്കെന്തോ അസുഖവാന്നും പറഞ്ഞോണ്ട് അപ്പൊ വീട്ടിലെ എല്ലാവറും ഭയങ്കര വെഷ്മം നമ്മള് മെലിഞ്ഞും പോയി ഈ സാനെ ഇങ്ങനെ ക മൂ ൽ നിന്ന് ബ്ലഡ് കുട്ച്ചോണ്ടിരിക്കുവല്ലേ ഉം എന്നിട്ടാണെ എന്താ അസുഖവാന്നും പർഞ്ഞാേണ്ട് എടക്ക് മൂക്കിന്ന് ബ്ലഡ് വരാ അപ്പ ഈ ഇപ്പഴത്തെ പോലെ അന്നൊന്നും അധികം ക്യാൻസറൊന്നും ഇല്ലല്ലോ
ആഹ്
ഇന്നാല് എങ്ങന്യാ അസുഖമാവുമ്പഴും കൊറേ കൊണ്ടുപോയി മരുന്ന് മേടിക്കുന്നുണ്ട് അപ്പോഴൊന്നും ഈ പോകുന്നില്ല എട ക്ക്യ് പോയി മുക്കിന്ന് ബ്ലഡ് വരും അങ്ങനെ കൊറച്ച് കൊറച്ചായി അങ്ങനെ ഇരിക്ക്യ്ണു. എന്നിട്ട് പിന്നെ ഈ അമ്മ എന്റെ അമ്മച്ചി മരുന്ന് മേടിക്കാൻ വേണ്ടി അന്നൊക്കെ ന്ന്ണ്ടെങ്കി ക്യൂ നിക്കണല്ലോ ആശുപത്രിയിലിങ്ങനെ.
ഉം
ത്തെപോലെയല്ല അന്നൊക്കെന്ന് തിണ്ണയൊന്നു ല്ലങ്ങനെ വെയിലത്തോ ടെ ഇങ്ങനെ നിക്കണം. അങ്ങനെ വെയില ത്തെന്നെ തോളേലിട്ടി ങ്ങനെ നിന്ന് കഴിഞ്ഞപ്പഴ്ത്തേക്കും എന്റെ മൂക്കീന്ന് ഈ സാധനം എറങ്ങി വരുവാ. മുഴുത്തതായി അത്യാവശ്യം നമ്മുടെ ചെറുവടലിന്റെയെക്കെ അത്ര ആകും.
എന്ന ട്ട് അപ്പൊ മൂക്ക് അരിക്ക്യുവോം ചെയ്യാം അപ്പം ഞാനിങ്ങനെ എടയ്ക്ക് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ചൊറിയുമ്പഴാണ് മൂക്കിന്ന് ബ്ലഡ് വര്നത്. അപ്പം ഇവരൊക്കെ ഇവര് കണ്ടിട്ടില്ല ഈ സാധനം ഇതുവരെ. മൂക്കില് ഉണ്ടെന്നുള്ള ഈ ഈ ഇറ് നാവ് എന്നുള്ളത് അറിയാം മൂക്കിൽ സാനം ഉണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു.
പിന്നെതങ്ങനാ ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെയൊക്കെ എടുക്കുവോ?
ഇല്ല മൂക്കിന്ന് വ ഏ വലിച്ചെടുക്കും എന്നിട്ട് പിന്നെ അപ്പൊ ഇ ഇത് അത് അമ്മച്ചി ഇങ്ങനെന്നെ തോള തുളയിലിട്ട് ഇങ്ങന നിന്ന് ഇൾ പുറകിലിരിക്കുന്ന ചേച്ചി പുറയില ഇങ്ങന ക്യു നിൽക്കുന്ന ചേച്ചിമാര് കണ്ട എൻ്റെ മൂ ഇങ്ങനെ ഈ സാധനം വരുന്നത്
ആഹ്
പെട്ടെന്ന് ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയി പെട്ടെന്ന് കയറ്റി കൊണ്ട് പോന്ന് പറഞ്ഞപ്പ ഡോക്ടർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മൂക്കിൻ്റെ വാതത്തിലൽങ്ങനെ വെള്ളം വെരും ങ്ങനെ കപ്പിനകത്ത് പാത്രത്തിന് ഇ വെള്ളം വെച്ചനിപ്പ അത് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ തല നീട്ടി ഇങ്ങനെ വന്നു അപ്പൊ കുടില് വെച്ചിങ്ങനെ വലിച്ചെടുത്തു
അപ്പൊ വല്യയതായി കാണു അല്ലൊ
ചെറുവരലിന്റെ അത്ര ഉണ്ടായിരുന്നാ പറഞ്ഞ അമ്മയും കുഞ്ഞും മൂക്കടഞ്ഞിരിക്ക ക്കയാ അപ്പൊ ന അകത്തേക്ക് കേറ പോവാൻ പറയൂല അങ്ങനെ ഒരു വല്യൊരു അനുഭവം ഉണ്ട് അപ്പ ഇന്ന് രാവിലെ എ ഇങ്ങനെ ഞാൻ പറയേം ചെയ്ത് ആ ഒരു സാധനോക്കെ എന്റെ മൂക്കിൽ കയറിയതെന്നും പറഞ്ഞോണ്ട്
ഇപ്പ പിന്നെ പറമ്പിലൊന്നും അങ്ങനത്തെ സാന്നങ്ങളൊന്നും പാമ്പും ചേരയൊക്കെ കാണത്തൊ
ആഹ് അതെ അതെ അതെ
പിന്നെ എന്തിയെ എല്ലാരും വീട്ടില് വേറെ ആരും ഇല്ലേ
വീട്ടില് വേറെ അമ്മയുണ്ട്. അമ്മയുണ്ട് അമ്മ ഇവിടെ എടക്ക് നാത്തൂന്റെ വീ ആഹ് ഉണ്ട് അങ്ങനെ ഇരിക്കുന്നു നാത്തൂന്റെ വീടുണ്ടേ.
ആഹ്
ക്ക് അപ്പം എടയ്ക്ക് അങ്ങോടെറങ്ങിപ്പോവും രാവിലെയൊക്കെ അങ്ങോടെറങ്ങിപ്പോവും.
ഉം ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലല്ലോ
ഏഹ് അസുഖങ്ങള് അങ്ങനെയൊന്നുവില്ല.
പനിയൊന്നും ആയിട്ടില്ലല്ലോ
പനിയൊന്നും ആയിട്ടില്ല ഇതുവരെ എന്റെ പൊന്നേ മതി
നീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പം എന്തൊക്കെ പണികളാ
ഇവിടെ മഴ പൊടിക്കുന്ന സമയത്ത് രണ്ട് തവണ മൂന്ന് തവണ പറ
അതെയോ പനി വരുമ്പോ പ്രത്യേകം നമ്മള് നേരത്തെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നല്ലേ
ഇത് അവിടെ കെടന്ന നമ്മള് പനി പിടിച്ച് ചൂടായി പിന്നെ ഈ പനിയൊക്കെ ആമ്പോഴെ ജലദോഷം തുമ്മല് അലർജി ഇവയൊക്കെ അതിന്റെ കൂട് ഇങ്ങി വരും പനി വന്നാൽ പിന്നെ അങ്ങനെ വീഴത്തില്ല പക്ഷെ ഇതിന്റെ കൂടെ ഈ തുമമ്മലും അലർജിയൊക്കെ- ഒക്കെ ആയിട്ട് അങ്ങ് ക്ഷീണിക്കു -
ആഹ അതാ കൊഴപ്പം ഞങ്ങളടെ ഇവിടെ ഒരു കൊച്ചു ഒന്നര വയസ്സുള്ള ഒരു കൊച്ചു മരിച്ചു ഈശ ക്കല്ലേ ആയിരുന്നു
പനി പിടിച്ച ശ- ഇതല്ലേ ഇല്ലേ ശ്വാസമുട്ടല്
ആ
ആ അങ്ങനെ അപ്പൊ ഈ ചെറ്പ്പത്തിലെ തന്നെ ഈ ആരോഗ്യം അത് ഇല്ലാത്തൊരു കൊച്ചായിരുന്നു ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ പനിയായിരുന്നു പനി ഒരു രാത്രി പെട്ടെന്നരു ശ്വാസം മുട്ടലുണ്ടായി എന്നിട്ട്ആഹ് പിറ്റോസായപ്പോ കൊച്ച് മരിച്ചു
ശ്വാസം മുട്ടേതായിരിക്കുന്ന
ആഹ് ഇത് ശ്വാസംമുട്ടലാണല്ലോ ഈ പനിയുടെ ഒരു ഇത്
അല്ലെ അതിന് പ്രതിരോധശേഷിം കാണത്തില്ല
ആഹ അങ്ങനെ അതുകൊണ്ടായിരിക്കണം വേറെ ആർക്കുംഅന്നാ അങ്ങനെ അവര് വീട്ടിലായാലും ആർക്കും അങ്ങനെ ഇതാന്ന് പറഞ്ഞണം കേട്ടില്ലേ ഈ കൊച്ചിന ഇതാന്ന സ്ഥിതീകരിച്ചുന്നാ പറഞ്ഞത്
ഊ ച്ചു കുഞ്ഞില്ലേ ഈ മഴയും പിടിച്ച് ഇതൊക്കെ വന്നു കയിഞ്ഞാൽ
ഓ ആണോന്നോ ഈ കൊറോണയൊക്കെ പോലെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില്
ചെല പിള്ളേര്ണ്ട് പനി ഇല്ല ആരോഗ്യം
ആ ആ എന്റെ രണ്ടെണ്ണങ്ങള് അങ്ങനെയാ ഇവിടെ ആ മൂ മൂത്തതിന് പെ ട്ടെന്ന് പനി വരും
ആ
എന്നാ ചെറ്തിന് ന്നാ അങ്ങനെ പനി വന്നിട്ടില്ലിതുവരെ അവള്ക്ക് മൂന്ന് വയ സായൊള്ളു പക്ഷെ ഉണ്ടായപ്പോ തൊട്ട് മഴയത്തും ഇങ്ങനെ ചെ ഇങ്ങനെ മൂത്തത് ഒരെണങ്ങനെ എപ്പഴ് വേറെ ഒരെണ്ണം ഉണ്ട് അവന് എപ്പഴും മഴയ ത്തോടെ നടക്കും
ആ
പ്പം ഈ കൊച്ചിനെ അങ്ങനെയ ആ ഏറ്റവും മൂത്തേനാണ് പെട്ടെന്ന് അട് ത്ത് പോയമതി പ ഈ ചോമയുണ്ടല്ലോ വില്ലൻ ചോമ പോലത്തെ ചോമയാ
ആ
ചുമവന്നാ പിന്നെ പാടാ പോകൻ നമുക്കെരു ഭയങ്കര ഒര് ബുദ്ധിമുട്ട് തോന്ന്ണ സെയ്സ് ചോമയാ
ആണ്‌ല്ലേ